ഹലോ
ഹലോ ഹലോ സുഖായിട്ടിരിക്കുന്നോ
ആ സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആ എവിടെയും സുഖമായിട്ടല്ല ഇരിക്കുന്നു ആ എങ്ങനെയ ഇണ്ട അവിടെ മഴയല്ല
ആ ഇവിടെ മഴ ഒരു സ്റ്റാർട്ടിങ്ങിലാ ആള്ളത് അവിടെ എങ്ങനെ മഴ ഇണ്ടോ
ആ ഇവിടെ കുറച്ച ദിവസങ്ങളായിട്ട് നല്ല മഴയ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു ദിവസം മഴയില്ലായിരുന്നു അങ്ങനെ
ആ ഇവിടെ ഇപ്പൊ മഴ ചോർന്നു ഇപ്പൊ പെയ്ത് ചോർന്നു
ആ ഇനിയിപ്പം മഴയുടെ കാല അല്ലേ മലപ്പല്ലൻ തുടങ്ങീല്ലേ
ആ അതെ അതെ
മഴയാ കാര്യങ്ങളക്കിയ ഒരുപാട് രോഗങ്ങളും ഇതെല്ലാം തുടങ്ങിയില്ല ഇനിയിപ്പം മഴ സമയത്ത്
ആ അതെ ഇവിടെ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടക്കുന്നു
ആ ഇവിടെയും കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ മഴ തുടങ്ങിയാലോ പെട്ടെന്ന് പനിയെല്ലായിട്ട് ആയിരുന്നു വീട്ടിലുള്ളവർക്ക് അപ്പൊ നമ്മള് പെട്ടെന്ന് കാണിക്കാാനെല്ലാം പോയാല ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഇത്രയും നാള ഭയങ്കര ചൂടല്ലായിരുന്നോ ഭയങ്കര ചൂട ഭയങ്കര ചൂടി നിന്നും പെട്ടെന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് പിള്ളരു കാലാവസ്ഥ വ്യതിയം കൊണ്ടുണ്ടായ പണിയാന്നാ പറഞ്ഞത് ഭയങ്കര ചുമയല്ലായിരുന്നു അപ്പൊ അത് മറ്റുള്ളവർക്ക് പകരാണ്ടൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു
അവിടെ എന്തെങ്കിലും ബോധവൽക്കരണോ അങ്ങനെ എന്തെങ്കും ക്ലാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഉണ്ട് ഇപ്പ മഴക്കാലത്തോടനുബന്ധിച്ചിട്ടാണെങ്കില് ഇപ്പൊ വീടുകളിൽ കയറി ഇറങ്ങൻ ആശാപ്രവർത്തനും മറ്റും ജീവനക്കാരെല്ലാം വരുന്നുണ്ടല്ലോ ഹെൽപ ചെയ്യുന്ന ഹെൽപ് ചെയ്യുന്നാണെങ്കിലും ആ നമ്മുടെ വീടും പരിസര നോക്കാ വരുന്നണ്ട് ഇപ്പൊ അല്ലാണ്ട് മഴയെ സമയ കൊണ്ട് ചിക്കൻ ഡെങ്കി പനിയും ചിക്കൻ അങ്ങനത്തെ ഡെങ്കി ഫീവർ എല്ലാം വരുന്ന അല്ലേ അതുകൊണ്ട് കൊതു കൊതു വ പരുകാതിരിക്കാനും ആ ഉണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് തൊഴിലുറപ്പ് മേഖലെന്നും അല്ലാണ്ട് പൊതുവായിട്ടുള്ള എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ട് തോടുകളും അങ്ങനെ പുഴയോര സൈഡുകളും നമ്മുടെ വ വഴിയുടെ സൈഡെല്ലാം ഇങ്ങനെ റോഡ് സൈഡ എല്ലാം നല്ല വൃത്തിയാക്കുന്നുണ്ട് കുപ്പിയൊക്കെ പ്ലാസ്റ്റിക് അങ്ങനെ മാലിന്യങ്ങളൊന്നും ഇട ന്നുള്ള ബോധവൽക്കരണത്തിനുള്ള ബോർഡുകളും ഇതെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്തോ
ആ നാട്ട്കാര് തന്നെ ചെയ്യുന്ന
എന്തെങ്കിലും